നമസ്കാരം എന്താക്ക
ഞാനിതവിടെ ങ്ങനെ
ഏഹ്
ഞാൻ അവിടെങ്ങനെ ഇരിക്കാ
ഉം
ഉം
എന്തൊക്കെയുണ്ട്
നല്ലത് ഇയവിടെ
നാന ആശുപത്രീല് ഉം ഞാൻ പറഞ്ഞില്ലേനോ കസിന് ആഹ് അപ്പൊ ഇല്ല ഓളത് റെഡി ആയിട്ടില്ല ആ എന്നീ എന്നാന്നറിയൂല പറഞ്ഞീല്ല
ഉം
ഉം എന്താക്ക ഉം ചായ കുടിച്ചു പുറത്ത് പോയിരുന്നു അപ്പൊ ചായിം എ ഉന്നക്കായും അല്ല ഉന്നക്കായ അല്ല കല്ലുമ്മക്കായ് അതൊക്കെ കയ്ച്ചു ഇയോ
ഞാന് ഞാന് വേ കായ് വറുത്തതും
ഉം
ഉള്ളി വടയും കയ്ച്ചു
ഉം പിന്നെ എന്നാട പോയില്ല
ഏഹ്
ഇന്നേടം പോയിലാ
ഇല്ല ഞാൻ തറവാട്
എന്ത്‌ന് ഉം
ഉം
ആരൊക്കെ ഇണ്ടേനി ആഹ് ആരൊക്കെ പോയേ
ഞാനും ഏട്ടനും
ഉം വെർതെ പോയതേന്നു
ഏഹ് ഇപ്പച്ചീന്റെ ഇമ്മാക്ക് ശസ്ത്രക്രിയ നടത്തിപ്പോ കാണാൻ പോയതാ
ഏഹ് എന്തായി ൻറ്റ്
അത് വയറില് എന്തോ പ്രശ്നം
ഉം പിന്നെ എന്തൊക്കെ ഞാൻ കൊറേ പറഞ്ഞില്ലേ ഇയും പറി
ഉം ഇഞ്ഞി എപ്പളാ അവിടുന്ന് തിരിച്ചെരൽ
ഇനി നാളെ അത് ഒറപ്പായില്ല പനിന്റെത് നോക്കണം ഞാൻ നിക്കണ്ട ആവശ്യല്ല മാമ നിക്കും അപ്പൊ ഓളിന്നോടറിഞ്ഞ് ഒന്ന് നിക്ക് ഒന്ന് നിക്ക് പറഞ്ഞപ്പൊ പിന്നെ ഞാൻ നി ഓളെ ഇമ്മ ഇബടെ ഇണ്ട് ഓരിപ്പോ പോവും
ആണോ അപ്പൊ ഈയെടാ രാത്രി നിക്കാ
ഉം ആഹ്
ആഹ്
അതൊക്കൊരു ഉം രസമല്ലേ
ആഹ്
ആഹ് പിന്നെന്തൊക്കെ
പിന്നെ എന്തൊക്കെ അപ്പൊ എവിടെ കെട്ക്കാ
ഉം മുറിണ്ട്
ഏഹ്
മുറിയുണ്ട്
ആഹ്
ആഹ് അവിടെ
റൂ ഏഹ് മുറിയെടുത്തക്കാണോ
ആഹ് താഴെ കെട്ക്കാ വിചാരിച്ചീനി എല്ലരും കെടക്കുന്ന സ്ഥലല്ലേ അപ്പൊ ആട ഫുള്ളാ ഒരു വ് കട്ടില് പോലും ഒഴിവില്ല
ഉം.
അപ്പൊ പിന്നെ ഇതന്നെ കിട്ടിയ വേറെ ഞങ്ങൾ നോക്കീനു അപ്പൊ കിട്ടാനില്ല
ഉം
പത്ത അടുത്ത പരിപാടി കിട്ടിന്നാണ് എനിക്ക് തോന്നുന്നത്
എന്താ പരിപാടി
ആഹ് വേറൊരു കസിന് ഉണ്ട് അപ്പം നാളെ ഓളെ കൈയിന്റെ ചെറിയൊരു സർജറി ഇൻണ്ട്ന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ചിലപ്പോ ഓള മോനെ ആട ആക്കാ മതി ഓനെ നോക്കണ്ടി വരും ഇല്ലെങ്കിൽ ചെലപ്പം ഞാന് ആശുപത്രിൽ നിക്കണ്ടി വരും എന്തായ്ച്ചാ ഇസൂനെ നോക്കാൻ മൂത്തമ്മച്ച്ചി വാണ്ടിയേ
ഉം
എന്തന്നാന്ന് അറിയൂല ഉ പട്ട പിന്നെന്താ
പിന്നെന്താ
ഇന്ന് ഞാനീ ഞാനി ഇങ്ങനെ വരാന്തേ കൂടെ നടക്ക്യ
ആഹ് അപോളോ
ഓളവിടെ കിടക്കുന്നുണ്ട് ഓളെ ഉമ്മാന്റെ കസിന അല്ല കുടുംബക്കാര് വന്ന്ക്ക് ഓ ഓരുണ്ട് മുറില് അപ്പം ഞാന് അപ്പലാപ്പ ഇണ്ട് ഞങ്ങൾ രണ്ടാളും പൊർത്തെർങ്ങി. അപ്പലാപ്പ ആ കുടുംബക്കാര് അപ്പലാപ്പേ
ആഹ്
ഉപ്പാന്റനിയൻ
ആഹ്
ഉം സോ ക്ഷമിക്കണം അനിക്കറിയൂല്ലേ അപ്പം ആപ്പ ഏ ആ കുടുംബക്കാരനോട് വർത്താനം പറയാ
ഉം
വേറെ ഒരു ണ്ട് അല്ലാ ഒര് ഭാര്യയ്ണ്ട് ഭാര്യ
ആഹ്
ഉം ഇന്നിട്ടെന്താ ഒരു സമാധാനം ഇല്ലാ ആഹ് നല്ല മഴല്ലാ ഇന്നാലുണ്ട് ഉം അവിടെ?
അവടെ ഇവിടെ കൊറച്ച് ഇങ്ങനെ കൊറച്ച് പെയ്യ്ണ്ട്
ഉം
ഏഹ് കേക്ക്ന്നുണ്ടോ?
ആഹ് ഓളെ മുറീലാണോ ആൾക്കാര്?
ആഹ്
ആഹ്
പിന്നെന്താ? ഇഞ്ഞ് ഫോണിലെന്താ കുത്തി കളിക്ക്ന്നെ?
ഏയ് ഞാനൊന്നും കളിക്കില്ലല്ലോ
ഉ ഉ ഉ നാളെ സ്കൂള്ണ്ടോ?
ആഹ് ഇൺ ഇൻ കോളേജ്ണ്ട്
ഉം പോകുന്നുണ്ടോ?
ആഹ് പോണം
ഏഹ്
ആഹ്
ചോറ് കൊണ്ടോവലാ?
ഇല്ല ഞാൻ കൊണ്ടോവൊന്നൂല്ലാ ഞാൻ അത്ര ദൂരം പോണ്ടേ അപ്പോ എന്തിനാ വെർതെ ഏറ്റി കൊണ്ടോണെ വിചാരിച്ചിട്ട് അധികം കൊണ്ടോവലില്ലാ.
ആഹ്
ഉം എന്തേലൊക്കെ കാര്യപ്പെട്ടത് ഇണ്ടെങ്കില് കൊണ്ടോവും എന്തേലൊക്കെ കാര്യപ്പെട്ട സാനങ്ങള് ഇണ്ടെങ്കി കൊണ്ടോവും
അല്ലല്ലാ ഇത് മോളുസ്
അതാരാ?
അതാരാ അതെന്ത് ഇത് അയ്യാ ഇങ്ങളാരോടാ സംസാരിക്കണേ?
ഇതേ മാമാന്റെ അല്ല മാമാന്റെ അല്ലാ
അതാരാ?
അനിയത്തിന്റെ ഉമ്മ ആ
ആഹ്
പിന്നെ ഉ പിന്നെ എല്ലാരും എന്നെ കളിയാക്കുകയാണ്
ആരെ..
ഉപ്പാന്റെ ട്ടനുണ്ട് വൈഫ് അല്ല പെണ്ണ്ങ്ങൾണ്ട്
ആഹ്
തീലെക്കിന്റെ കുടുംബക്കാര്ത്തി വിൾച്ചിനു, അപ്പൊ ന്നി തിര്ച്ച് വിൾക്യാന്.. ഞാൻ തിലല്ലെ ഇതിലായോണ്ട് ക്ക് തിരിച്ച് വിളിക്കാൻ പറ്റീല്ല
ആഹ്
ഉം
എന്നിട്ട് പറയൂ
അ ഏഹ് ദിൽ ദിലു ‌ദാ വടെ
അതാരാ?
അത് പ്പാന്റനിയൻ അല്ല ഞാനാണേ ആ പേര്ള്ളാള്. അപ്പന്നോട് പറയാ ഓള് വിൾച്ചിനുന്ന് ന്റെ പേരന്നെ പറയാ. അഹ് മൂപ്പര്ക്ക് മാറിപ്പോയതാണ്.
പിന്നെ
പിന്നെന്തൊക്കെ? ഉം
പിന്നെ ഇങ്ങനെ നല്ലത്.
മ്മച്ചിയൊക്കെഎടെ?
ഏഹ്
ഉമ്മച്ചി യൊക്കെവ്ടെ?
യതാ വടെ അട്ക്കളേല്ണ്ട്.
ഉം
രോഗിക്ക് കൊറവില്ലാ?
പിന്നെ
രോഗിക്ക് കൊറവില്ല.
ആഹ് കൊറവ്ണ്ട്. എന്നാ ഞാൻ വിളിക്കാം. ആഹ് ന്നാ ശെരി.